ആഹ് താപണീ
ഇവടെ വെറുതെ ഇങ്ങനെ കുത്തിരിക്കന്നെ കല്യാണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ഇരിക്ക
ഏ കല്യാണത്തിന് എത്തേണ്ടാ ഇനിയെ
കല്യാണത്തിന് ബിരിയാണി കോഴി ബിരിയാണിനി അച്ചാറും പിന്നെ പുളിച്ചമ്മന്തിയും പിന്നെ തൈരും
ആഹ്
പിന്നെ വെറും ചോറും അവിയലും പയറുപ്പേരിം പപ്പടോം
ഏ ഒരുമിച്ച് തന്നെ
രണ്ടും തന്ന്
ഓ അതൊക്കെ
ഓന് ബിരിയാണി തിന്ന് ബിരിയാണി നല്ല രസൊണ്ട് കോ ഴി ബിരിയാണിന്നെ
ഏ അങ്ങനെ കല്ലാത അപ്പം പോവേ
ആഹ് ഇവിടുന്ന് ഞങ്ങളെല്ലാരും പിന്നെ അങ്ങ്ന്ന് വാപ്പി ഇണ്ടാര്ന്ന് ഞങ്ങള വണ്ടീല്
അപ്പൊ നമ്മളാപ്പേ
നമ്മള പിന്നെ ഞങ്ങള് നാല് പേരും നേര്ത്തേ തീന്നേ
ഓ കഴിഞ്ഞിനീയോ
അങ്ങനെയാണ് പോയി പിന്നെ അടീത്തോല് ഞമ്മള അടു ഇന്ന് അവിട കഴിഞ്ഞ് പോരുമ്പോളാണ് അടീത്തോല് പോണത്
ഏഹ്
എ ഓല് അന്നെ മുടി കെട്ടാൻ ണ്ട്കാരനെ വേണ്ടാ അങ്ങനെ പോയി വലിയ പരിപാടി ഒന്നും അല്ല ചെറിയ പരിപാടി ഞങ്ങള് പന്ത്രണ്ട് ണിക്കലാ ഇവിടുന്ന് പോയത് അപ്പം തെരക്ക്ന്നെ എല്ലാം ചെല്ലണവര അങ്ങന ഭക്ഷണം വെച്ച് പോരാ അ നിക്കാഹ് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസ് തന്നെ പിന്നെ പുതിയാപ്പ് വരണമെങ്കിൽ രണ്ടെണ്ണിയാവവും പറഞ്ഞു വലിയ പരിപാടിയല്ല നമ്മള് അത്യാവശ്യംല്ലലെ മാത്രം വിളിച്ചിട്ടുള്ളൂ പറഞ്ഞല് അപ്പ അവിടെ നിൽക്കണല് പുതുക്കത്തിൽ പോണോരെ ഇക്കാരം മാേണെങ്കില് ഞങ്ങള് കൊറെ പറഞ്ഞു പുതുക്കത്തിന് പോയാഞാൻ പറഞ്ഞു ഞാൻ ഇല്ല പോട്ടേന്ന് അറിഞ്ഞു പോന്ന് മഴയുണ്ടായിനി പോണ ടൈമിൽ
ആ അവടെ മഴതേ ഇന്ന് മഴ പെയ്തീന്
ആ അന്ന് മഴ പെയ്തണ് ഒരു പതിനൊന്നരക്കൊക്കെ നല്ല മഴത്
അല്ല ഇപ്പൊ ഇപ്പൊ അര മണിക്കൂർ അരമണിക്കൂർ പതിനഞ്ച് മിനിറ്റ് മുന്നേ നല്ല മഴ പെയ്തു ഇതല്ലോ
ഇവിടെ നല്ല വെയിലേനി ഇപ്പ ഇങ്ങനെ ഒന്ന് പാറ്റി ഇങ്ങനെ പോയി
ഇവിടെ നല്ല മഴ പെയ്തുണ്
എട്ടുമണി വന്നോ
ആ ഓല് വന്ന് എപ്പ ആ ബാങ്ക് കൊടുക്കന്റെറ കുറച്ച് മുമ്പ്
ഏ ചോർണൊന്നുംന്നില്ല
ഏഹ് ഓലയിന് അങ്ങിട്ട് പോയി ഇല്ല താഴത്ത് എളാമാന്റെ അട്ത്ത് പിന്നെ ഓഡിറ്റോറിയം നോക്കാൻ പോയി കൊഴപ്പല്ലാർന്ന്
ആ അ ശരി സ്റ്റേജും കാര്യമൊക്കെ ഉണ്ടായിരിക്കും
ആഹ് സ്റ്റേജ് ഉണ്ടാക്കാൻ പറഞ്ഞാണ്
കുഞ്ഞൻ ഓല ഉണ്ടായിനോ നോക്കാന്
ഏയ് ഇവല് ഒറ്റക്ക് പോയ എങ്ങനുണ്ട്ന്ന് അറിയാന് ആ ഒറ്ററൊര് കണ്ടല്ല
ആ ഇനി പിന്നെ ഓള് എന്നാ പോണേ
അതറിയില്ല വ്യാഴാഴ്ച ആഹ് രണ്ടാള് ഉറങ്ങ
ഏഹ് അപ്പ അനക്ക് കൊറക്കില്ല ഞാൻ വിളിച്ചോണ്ട
ഏഹ് ഞാൻ ഉറങ്ങില്ല നീച്ചാന അയിന്താവും ആക്കെ നീച്ചുപ്പൊ
തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞാ
ആഹ് എന്നൊക്കെ വാഷിംഗ് മിഷീൻ കണ്ടിട്ട് ഓല് പോയെടയില് ഒക്കെ ആ വാഷ്മിന്ക് ഇട്ട് പിന്നെ അടിച്ചടി തുറച്ച് ഞാൻ കുഴിച്ചാൻ കേറുമ്പോ അവര് വരണ്
ഉം അത് ശെരി ചിക്കലൊക്കെ കഴിഞ്ഞീലേ
ചികാൻ ഉണ്ടായിരുന്ന അത് പിന്നെ മിന്നു ചി
ഏഹ് അയ് ശരി
അബായി ഉച്ച നന്നത്ത മീ വറ്റത്തിച്ച കേബേജ് ഉപ്പേലരി
അത് ശരി ഇ കുഞ്ഞ് മോൻ കൊണ്ട് പോയേക്കോ
ആഹ് കുഞ്ഞുമോളാത്ത കൊറച്ച് രണ്ടെണ്ണം മീ പൊരിച്ച്
ഏ അ ശരി
പിന്നെ വീകാതെ രാത്രിയൊക്കെ അന ഉണ്ട് മീൻ മകത്ത് മാണ്ടൻ
ചോറ് തന്നെ മതിയോ ഹും പത്ത് കൈ അപ്പോത്തിന്
ആ പത്തിന്റെ പിറ്റേന്നാണ് വെള്ളിയാഴ്ചയക്കാണ് പത്ത്
പത്ത് പതിനൊന്ന് കഴിക്കാരം ലേ
അ തലേ തല്ലേന്ന് പൂമ്പോ കൊണ്ടോട്ട് അങ്ങട്ട് മെലാഞ്ചി ഇടാൻ പോകണം പറഞ്ഞ
ആഹ് അയ് ശരി അങ്ങട്ടാ പോണത് ആ ഓള അങ്ങോട്ടത്തക്കോ
ലുബിയും വരൂ അങ്ങോട്ട് പോകുമ്പോൾ ആ രണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെ അങ്ങനെ അറിയില്ല
ഉം മോൾ ഇവിടെ നിൽക്കോ
ആ
ആ അത് ശരി ഇന്ന് എന്ത കോ
ആ അന്ന് ചോളാം
തിന്നോ
ആ അതു തിന്നാണ് കുറച്ച് എടുത്തിട്ടോ ആ ഇപ്പോഴോക്കയാ ഓർത്തേ ആ വൈകുന്നേരം ഒക്കെ ആയപ്പോ പിന്നെ കുളപ്പി
ആ അത ഞാൻ ഉറക്കാൻ നേരത്ത് കൊടുത്താ മതി അതേപോലെ തന്നെ രാത്രി കുഞ്ഞിന് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ഉച്ചയ്ക്ക് ഉറക്കണ നേരത്താണ് കൊടുത്താൽ
ആ അങ്ങനെ അപ്പ ഉർക്ക മുറുകയില്ല പിന്നെ അപ്പനെ നെയിച്ച് പിന്നെ പാൽ കുടിച്ചാൽ പിന്നെ ഒരു ഒരു ഒരു മണിക്കൂർ ഉറങ്ങി
ആഹ് ആ പാൽ കുടിച്ചും വേണ്ടി വരോ പറ്റൂല്ല
ആ അപ്പൊ പിന്നെ എപ്പോഴോ രണ്ടര കുറച്ച് ഒരു മണിക്കൂർ ആയിട്ടു ആയില്ല ഉറങ്ങീയിട്ട്
ഉം ആ ഞാനെ അങ്ങനവാടി വന്നിട്ടുണ്ടോ
ആഹ് ആ എന്നന്തൊക്കെ ബുക്കൊക്കെ എടുത്ത് എന്നാൽ ഇപ്പ എൻ്റെയാണെ ഞാൻ
ആഹ്
മാങ്ങി കഴിച്ചു വാങ്ങി
ആ
അതിന് കാണിച്ചെടുക്ക ആ ചട്ടൊക്കെ
അത് ചട്ട വറത്ത പിന്നെ അങ്കണവാടിക്ക് പോകുമ്പോണ്ട പയ്ത് കൊണ്ടുപോകാനോ ഒക്കെ അവര് വേറെ എടുത്തച്ച്
ഏഹ്
അപ്പൊ അന്ന് ഇട്ട അതൊന്ന് വൈകുന്നേരം വരു അങ്കണനവാടി
പോയിട്ടേ മതിന്ന് ചിലപ്പോ അങ്ങട്ട് പോകും അങ്ങനെയാണ് കഴി
നാളെ പറഞ്ഞേ ചോദിക്കണം എന്താവോ രണ്ട് ദിവസത്തിൽ നമ്മള ഇണ്ടാകാന്നു പറഞ്ഞി
ആക്കാനും വേണ്ടിട്ട് ഒരാൾ കൊണ്ടാക്കാനും വേണം പറ
ആ ഇമ്മ ആക്കിരാനി അപ്പ മേണ്ട ഞാൻ ആക്കി തന്നെ മതി
ആ ആയിക്കോട്ടെ ആരായാലും
എന്താ ചിപ്പോ നാളെ പോയി പിന്നെ
ആ അതു നിലവിളിച്ചാലും കുറച്ചൊക്കെ കൊണ്ട
ആ കൊണ്ടക്കണം എന നിക്ക് സുഖ ഥാനത്തിനൊക്കെ ഇതായോള്ളു അനെ
ഇനിപ്പ അങ്ങോണ്ട് നോക്കിട്ട് വരാല്ലോ ഇപ്പൊ ഇപ്പ പഞ്ചസാര കൊണ്ടല്ലല്ലോ
ആഹ് ഞാൻ മാറന്ന പിന്നെ എ്മാ നിമ്മ ഉദാർന്ന
ആഹ നിമ്മ തിത് ദു ബട ഇടുത്തക്ക ആഹ അല്ലപ്പൊ കൊറേ പറയണ്ടല്ലോ ആദ്യത്തെ മതൊന്നല്ലല്ലോ
അപ്പ പറയണ്ട് എന്നാലും അങ്ങനത്തെ തോക്കുള്ള അങ്ങത്ത്മക്കാടെ വര
ന്ന അ് പെരുറ അടു അ് പറ ആ അഞ്ച വയസ്സായരണല്ലോ സംസാരിച്ച ഒക്കെ ഫുള്ള് താണനല്ലോ അമ്മായി അപ്പൊ അമ്മായിന്റെ ഉമ്മി കുൊക്കെ പറഞ്ഞ ഞങ്ങളൊക്കെ വിചാരിച്ചച്ച പൊട്ടത്തിയാണ് പൊട്ടത്തി ത തുറന്ന അക്കുമ പോട്ടാ കൊടുങ്ങന പറഞ്ഞ
ആന്നെവിട പറയാൻ തുടങ്ങിയാ വ ദൗമാെ
അങ്ങനെ പറഞ്ഞാൽ വർത്താനം വരാത്തൊരു കുഴപ്പമില്ല ഒക്കെന്നും അറിയിണ്ടല്ലോ ഞാൻ പറഞ്ഞ താത്ത കാക്ക പാപ്പ അമ്മ ഒക്കെ വിളിച്ചിുന്നണ്ട് അയിനൊന്നും കൊഴപ്പില്ലർുന്നേ ആഹ അപ്പൊ നോന് പറഞ്ഞിട്ട് അറിയൻട്ടല്ലാ പ്രവർത്തിക്കാൻ മതി ആങ്ങേം കൊണ്ടൻ കഴിച്ചില്ല കേട്ടാപ്പൊന്നില്ല എ തോണല അവന്റെ അടുത്ത്
ആഹ
അപ്പൊ നന്നായി പറയില്ലേ അപ്പൊ അത് നല്ല ഇതാണ് മിണ്ടും മിണ്ടാൻ കഴിയാത്തവരൊന്നല്ല സംസാരിക്കാൻ കഴിയാത്ത അർക്കും ഒന്നും കഴ്യൂര അച്ഛന ഉണ്ടാക്കാൻ കഴിയരാെന്നാണ് പറയത്
ആഹ
ഉ അപ്പൊ അതേ പറഞ്ഞില്ലേ നാല വയസ്സ് നാലയസ്സ് അഞ്ചയസ്സ ആകുമ്പോ അപ്പോണൊക്കെ നമുക്ക് നഴ്സറില്ലാം ചേർത്തി കിട്ടൻ ഇതാവുന്നുേള്ളൂ
ആഹ് എന്നാലാലോ
ല്ല അങ്ങനവാാടി പറഞ്ഞച്ചാ ആവയിക്കാാണ്ട് ഇതായ പിന്നെ അങ്ങനെയാണ് പ പോയിക്കോളൂ എഴുതണോ വായിക്കണോ ഒക്കെ അറിഞ്ഞോളൂല്ലോ അപ്പൊ ഓനും പറയണം പറയണന്ന് നിങ്ങെ തോന്നും
പിന്നെ കു നമ്മൾ ആങ്ങത്തുന്ന മനസ്സിലാക്കും കുട്ടികള് പിന്നെ ആങ്ങെത്തുമ്പോന്നന്ന് അറിയില്ലല്ലോ
അറിയില്ല ആഹ അതല്ലത് ഞമ്മക്കത് ഇപ്പൊ ഇവിടെ ന അ അ ഓോ രോന്ന് വരുമ്പോളേ നമ്മളമ്മുക്ക ഇെ ശ്രദ്ധിച്ചിട്ടാണ്
അത് എന്താക്കെയളപ്പറയതായി എന്നാല കുട്ടി എടുത്താെ കുട്ടീനെ
എത്തൽൊ ഒരു പണി വേണ്ടേ
ആഹ് നന്ന അന് ഉച്ചക്ക ഉറങ്ങിയില്ലേല്ലോ അപ്പൊ അയിന്റെ ഒരു
നാലുണ്ടാവും ഇഞ്ഞി ഇപ്പ ഉറങ്ങിയൊണ്ട് ഇനി വരുമ്പോ നാള ഇൻഷാള്ള അന്തിക് അങ്ങ് പ്പാനെ കാണാ വിചാരിച്ച്
ആഹ്
ആഹ് അതല്ലത് ഏതാലും
ച്ചക്ക ഉറങ്ങായിട്ട ന്നിണ്ട് നേരം വൈകിയ നീച്ചത് രാവിലെ
അയ് ശരി അല്ലെ അപ്പം കാണേനി ആഹ് പിന്നെ എത്താ
മറ്റോ പിന്നെ സ സുബൈക്കന്നെ നീച്ചോണ്ട്
കണ്ട്
ആഹ് ആഹ് കണ്ടില്ല ഏഹ് ഇ ഇല്ല നീച്ചന്നപ്പോ ഒർങ്ങിണ് കൂളി ഇതൊകെ ആയില്ല കണ്ടി പാനി കണ്ടില്ല. ഇപ് ഓരൊക്കെ കൂടിന്ത കഴിഞ് വന്ന പോത്തിനോ
എല്ലാരും ഉറങ്ങിണ്ടാവും. ആഹ് അഹ് ശരി ഇപ്പാക്ക് ഇന്ന് പോയിനാ കടേക്ക്?
ആഹ് ഇപ്പയ്ന് യൂണിഫോമിന്റെ ഇതല്ലേ.
ഏഹ് അഹ് കഴിഞ്ഞില്ല?
ഉം ഞമ്മൾ ഞമ്മളെ എസ് നബടെ സ്കൂളിലൊന്നും യൂണിഫോം ഇടൽ നിർബന്ധായില്ല. ഒക്കെ അടിച്ച് കിട്ടിണൊള്ളു തോന്നുണു
ആഹ്
ആഹ് ഫെമി ന്യുയൂട്ടിക്കൊക്കെ
ആഹ് ഓള് യൂണിഫോം ഇടല് തൊട്ങ്ങില്ലേ ആഹ് എന്നാ ആയികൊട്ടോട്ടോ. എന്നാ ശരി ഉം